ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
ഷം സുഖമായി മഴയുണ്ടോ
മഴ ഇല്ല ഇപ്പ രണ്ടു മൂന്ന് ദിവസായി ക്കെ മഴ പോയിന് വെയില് കാരണം അങ്ങനത്തെ വെയില്
ഇവിടെയും നല്ല വെയിലാണ് ആ ഇവിടെ നല്ല വെയിലാണ് ആ നല്ല ചൂ
നമ്മള വേനൽക്കാലത്തുള്ള വെയില് ല്ലേ
അത് തന്നെ എന്ത് വേണേ
പക്ഷെ ഞങ്ങള് തേങ്ങ തേങ്ങക്കെ ആട്ടാണ്ട് പക്ഷേ ഞാൻ പറയാ ഈ ഒരു വെയില് കണ്ടുക നമ്മള് എടുക്കാനും പേടി പെട്ടത്തിട്ട പടി കെട്ട് ട്ടൂല്ലേ
ആ ഞ ഞങ്ങളിന്നല്ലേ ഞാൻ ഇന്ന് കഴുകി വെയിലത്തിട്ട് ഏകദേശം മല്ലിയൊക്കെ മല്ലീന്റെ വെള്ളക്കെ വാർന്നു പോയി.
ആഹ് മല്ലി പെട്ടന്ന് ഒണങ്ങും. മൊളകാണ് കഴികി കഴിഞ്ഞാല് മൊളക് കഴികുവോ?
ആഹ് മൊളകും കഴുകും. അല്ലെങ്കി പിന്നെ നെറച്ചും പിന്നെ മണലൊക്കെ ഉണ്ടാവലോ ചെളിയൊക്കെ ഉണ്ടാവല്ലോ.
ആ അതെ മൊളകിപ്പോ കഴികുമ്പോ ഒണങ്ങാൻ പ്രയാസം തല
ആ അതെ, എന്നാലും നല്ല വെയിലുണ്ടല്ലോ. ഏകദേശം വെള്ളം വാർന്നിട്ടുള്ളൂ. ഇനി എ
ആഹ് ഞങ്ങള് മൊളക് കഴുകൂട്ടോ. കഴുകാത് നമ്മുക്ക് വൃ ത്തി തോന്നൂല.
ആഹ് അത് തന്നെ. നമ്മള് എവിടെയൊക്കെ ഇട്ടിട്ട് ആക്കിയതെന്ന് നമുക്ക് അറിയില്ലോ. മല്ലി വേണമെങ്കി നമുക്ക് രണ്ട് ഒരിസം മതിയായിരിക്കും.
ആഹ് ആഹ്
ഇനി ചെലപ്പോ രണ്ടോ മൂന്നോ ദിവസോക്കെ വേണ്ടിവരും. കഴിഞ്ഞവർഷൊക്കെ ഈ സമയത്ത് എന്തോരം മഴ കിട്ടിയതാ.
ആഹ് തൊക്കെ ഇപ്പൊ ഈ രണ്ടു മൂന്നു ദിവസം തന്നെ പെയ്തപ്പോ തന്നെ ങ്ങക്ക് റോട്ടിലോട്ട് വള്ളം കേറീത്.
അതെലേ.
ആ ഇവടൊക്കെ ങ്ങനെ റോഡ് പാടത്തിന്റെ അടുത്തായിറ്റെ റോട്ടുമ്മക്ക് നല്ല വെള്ളം കയ ട്ടേ പക്ഷെ അപ്പോത്തിന്നെ, ഇത് പറഞ്ഞ പോലെ കൊ കൊളൊക്കെ നെറഞ്ഞു കുട്ട്യാളൊക്കെ കുളിക്കാൻ പോവല പേട്യണ് പ്പം പലതും കേക്ക്ണതല്ലേ. ഞാൻ ചീത്ത പറയലാണ് ന്ന്ട്ട്.
മക്കള് പഠിക്കുവാണോ?
ഷിഗല്ലെന്റെ അസുഖൊക്കെ വെ വെള്ളത്തിലൂടെ ങ്ങനെ വര്ണ്ടേ അല്ലേ
ഞാ അതെ യതെ അതെ മക്കള് പഠിക്കുന്ന മക്കളാണോ
ആഹ് മൂത്ത ആള് എട്ടാം ക്ലാസ്സിലാണ് മൂന്ന് പെൺകുട്ട്യാളാണ്
അതെലെ മൂന്നാളും പഠിക്കുവാണോ
മൂന്നാ ഒരാളിപ്പ എൽ കെ ജി ചേർത്തിത ചെർതിനെ. പിന്നെ രണ്ടാമത്തെ ആള് മൂന്നാംക്‌ളാസിലുആണ്
ഒരുസ് ഒരു സ്കൂൾലാണോ മൂന്നു പേരും
ഒരാൾ ഹൈസ്കൂളിലേക്ക് പോയി എ ട്ട്ക്ക്ക്കെത്തിയപ്പോ മറ്റോൽ രണ്ടാളും ഒരു സ് ക്കൂള്ള ഏഴ് വരെണ് ഞങ്ങളെ അട്ത്ത്ള്ള സ്കൂളുള്ളത്. അപ്പൊ അവിടന്ന് പിന്നെ. മ്മ അങ്ങട്ട് പോയി വല്ല്യ ആള് പിന്നെ അങ്ങട്ട് മാറി ഈ വർഷം ബസിനാണ് ട്ടോ പോക്കൊക്കെ പേടിയാണേ ഇപ്പത്തെ സമയത്ത് നമ്മക്ക് അങ്ങനട് വിടാനും- വയ്യ ഉം കുട്ടികള് - പിന്നെ അങ്ങനെയാണ്ട് അമ്മക്ക് വിടാൻ വയ്യേ ഉംമ് ആ ലൈൻ ബസ്സ ഒക്കെ ആയാൽ നമുക്ക് പേടിയാണേ കുട്ടികള് നമ്മള് എവിടേലും ഒന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങ് പോണത് ഒന്നും അറിയില്ല
ആ സ്കൂൾ ബസിനാണോ പോകുന്നേ
ആ സ്കൂൾ ബസിനാണ് പിന്നെ രണ്ടാളും ഓട്ടോ ഓട്ടോ- ഓട്ടോക്കും ചെറിയ രണ്ടാളും ഓട്ടോക്കു നിങ്ങക്ക് എങ്ങനെയ നിങ്ങക്ക് എത്രയാ മക്കളൊക്കെ കഴിചില്യ
രണ്ടു പേര് ഉം ഉം ആഹ് ഒരാള് ആറിലും ഒരാള് രണ്ടിലും ആറില് ഉം മോള് ആറില് മോൻ രണ്ടില്
ആഹ് ആഹ് ഭക്ഷണൊക്കെ എങ്ങനെ ഇങ്ങള് രാത്രി ലേറ്റായിട്ട് ച്ചാണാ കഴിക്കുക
രണ്ടുസ് ക്കുന്നു മക്കള് രണ്ടെണ്ണോം കഴിച്ചു കഴിഞ്ഞതാ മക്കള് എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടെ ഞാൻ- കഴിക്കുന്നേ ഉം ഹസ്ബൻഡ് ജോലി സ്ഥലമാണ് ഹസ്ബൻഡ ഹസ്ബന്ഡ ഇപ്പറത് ജോലി സ്ഥല- ആഹ് അപ്പൊ അതൊന്ന അൊക്ക കഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന
ആ
അത്രേയുള്ളു അപ്പം കഴിഞ്ഞ- എക്ക് ആ നമുക്ക്
ഇപ്പ രണ്ടാളും കൂടെ കഴിക്കലാവൂലേ ആ ഹസ്ബൻഡ് വരുമ്പോ രണ്ടാളും കൂടി കഴിക്കലാവൂല്ലേ
അല്ലെ അല്ല ഇപ്പൊ ഒരു രഹസാസ്ഥ്യേ വരുള്ളു
ആ അങ്ങനെ എന്നും വരാൻ പറ്റും റ്റലാവല്ലേ
ഇല്ല കൊറച്ച് ദൂരാണ് ജോലി ചെയ്യുന്നപ്പം ചിലപ്പോ പതിനഞ്ച് അപ്പം ഒരു മാസക്കെ കഴുമ്പഴേക്ക് വരൊള്ളൂ അങ്ങനത്തെ ജോലി ആയതു കൊണ്ട് അങ്ങനെ
ഇന്റെ ഇല്ലാ ഇന്റെ പുത്യാപ്പ്ള സൗദി അറേബ്യയിലാ.
അതേല്ലേ.
ആഹ് അവ്ടെ ഈ വെള്ളം അങ്ങനെ സ പ്ലൈ ചെയ്ണ ജോലിയാ. അത് പറഞ്ഞ പോലെ ഭയങ്കര ടഫ് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. നല്ല ആരോ ഗ്യം വേണ ഈ സമയത്ത്. കുറച്ചു സമയം വരെ എടുക്കാൻ കഴിയൂല്ലേ ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കേറി ഇറങ്ങി കേറിയിറങ്ങി നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ വീട് പണിയാണ് അപ്പൊ ആ ജോലിയുണ്ട് ആഹ് ചെയ്യും ഞാനോ ഞാൻ വർക്ക് ചെയ്യണില്ല
ഇല്ലാല്ലേ
നിങ്ങളുണ്ടോ
ആ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാരുന്നു
ആഹ് ആഹ്
ആ മോന്റെ ആ മോന്റെ സ്കൂളി ആയിരുന്നു ആ എന്റെ പിന്നെ സൗണ്ടില് വോക്കൽ കോഡ്സ് ദശ വളരുന്നു പിന്നെ സ്കൂളിൽ പോയി ട്ട് സൗണ്ട് എടുക്കാൻ പറ്റു പറ്റുന്നുണ്ടായിരുന്നില്ല
ആഹ് ആഹ് ഉം മ് ശരി പിന്നെ ബുദ്ധിമുട്ടായിട്ട് നിർത്തിയതാവൂല്ലേ
ആ അതൊരു ബുദ്ധിമുട്ട് വന്നപ്പോ പിന്നെ പിള്ളേരോടൊന്ന് പഠിപ്പിക്കുന്നതിന് നല്ല സൗണ്ട് വേണമല്ലോ
ആഹ് അതെ അതെ പ്ലസ് ടു കഴിഞ്ഞേന്റെ ശേഷം ടി ടി സി കോഴ്സിന് പോയതാ
ആഹ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ആ ഡിഗ്രിയും കഴിഞ്ഞിട്ടാ പോയത് ടി ടി ടി ക്ക് ഉം അപ്പം സൗണ്ട് എനിക്ക് എടുക്കുമ്പഴും ആ നമ്മടെ കോണ വന്ന് അപ്പോ വാക്സിൻ എടുത്തതിന്റെ പ്രശ്നമാണോന്ന് ചെറിയ സംശയമുണ്ട് വീട്
ആഹാ
മണിക്കൂറൊക്കന്നിട്ട് ഞാനൊരു സാധാരണ സ്കൂളിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂലിലായിരുന്നു പഠിപ്പിച്ചത് പഠിപ്പിച്ചോണ്ടിരുന്നത് ട്ട് കുറെ പിള്ളേർ സ്‌ട്രെങ്ങതും കൂടുതലാ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആഹ് നമുക്ക് ഒരു മണിക്കൂറൊക്കെയായിരുന്നു പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സ് ഒരേ ലെവലിൽ ഇങ്ങനെ ഒരു മണിക്കൂർ നേരം ക്ലാസ് എടുക്കുമ്പോഴ് പിന്നെ കുറെ നെഞ്ചിൻ ആ നെഞ് നെഞ്ചിന്റവിടെ യിരുന്നിട്ടൊരു വേദന അല്ല എന്തോ ഒരു വിഷമം വരും അന്നേരം അന്നേരം തന്നെയായിരിക്കും ആ അന്നേരം തന്നെ എനിക്ക് മനസ്സിലാകും ഇത് പിന്നെ വേദന വരുന്നത് സൗണ്ട് പോകാനാണെന്ന് പത്ത ത്ത് അല്ലെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും എന്റെ സൗണ്ട് മൊത്തം പോയിട്ടുണ്ടാവും പിന്നെ ചൂടുവെള്ളവൊക്കെ കുടിച്ച് ആഹ് പിന്നെ ചൂടുവെള്ളവൊക്കെ കുടിച്ച് ഭയങ്കര പണിയാണ് പിന്നെ പിന്നെ സൗണ്ട് നേരെയെടുക്കണെങ്കില്
ഇപ്പളും ശരിയായില്ല്യല്ലെ
ഇപ്പഴും ചെറിയൊരു പിടുത്ത ഒള്ളതുപോലെ എല്ലാരും പറയാറുണ്ട് അങ്ങനെ
ആ അല്ല ഒച്ചിട്ട് സംസാരിക്കാൻ പറ്റുണ്ടാവുലല്ലേ
ഒച്ചയില് സംസാരിക്കുക്കെ ചെയ്യും പിള്ളാരെ നമ്മള് പഠിപ്പിക്കുമ്പോ പിന്നെ വീട്ടിലാവുമ്പോ പിന്നെ ഒച്ച എടുക്കാണല്ലോ
ആഹ് അതെ അതെ അതെ
ഇവരെ ഒന്ന് നമ്മള് ആഹ് ഇതേപോലെ ഭയങ്കര സൗണ്ട് എടുക്കണം അപ്പ പിന്നെ
നല്ല ആഗ്രഹാണ് എനിക്കൊക്കെ ഒരു ടീച്ചറായി വർക്ക് ചെയ്യാനൊക്കെ നല്ല പൂതി ഒണ്ടായിരുന്നു എന്നിട്ടില്ലേ നല്ലൊരു കയിവിന നമ്മുക്ക് പിന്നെ പോകാൻ പറ്റ പറ്റാതായപ്പൊ ഒരു വെഷമം
അതന്നെ അങ്ങനാഗ്രഹിച്ചു നേടിയതായിരുന്നു
ആ അപ്പൊ ഇനി അല്ല ഇപ്പ മൈക്ക് സെറ്റിങ്സ് ഒക്കെ ക്കണ്ടല്ലോ അങ്ങനെ വർക്ക് ചെയ്
അതന്ന്ച്ചാ എനിക്ക് അന്നേരം കൊറെ നേരം നീക്ക ക്കാനും പറ്റൂല നിൽക്കുമ്പോഴും അത്
കുട്ടികളോടൊക്കെ എന്തായാലും നമ്മള് സംസാരിക്കേണ്ടേ
അതെ ഒരു രണ്ട് മൂന്ന് വർഷം ആയതിനന് ശേഷം ഭയങ്കരട്ട് തടിവെച്ചു അതുവരെ ഞാൻ നല്ലവണ്ണം മെലഞ്ഞിട്ടായിരുന്നു പ്രസവോക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ലോണം തടി വെ ച്ചു അപ്പം അത് എന്റെ കാല് എന്റെ ശരീരത്തിന്റെ ഭാരം താങ്ങുല അതും എനിക്ക് പ്രശ്നവായി അത് രണ്ടും കൂടി വന്നപ്പോ ര രണ്ടും ഒരേ ലെവലിലായി പോയി വന്നത് അല്ല ഉം
അത് ശെരി ഓ ബുദ്ധിമുട്ട് ഇപ്പ മരുന്ന് എന്തേണ്ടോ
മരു നന്ന് ഒന്നുല നമ്മള് റെസ്റ്റ് എടു മക്കൾ മാത്രേ ഉള്ളൂ വിശ്രമിച്ചോളൂ നാം നമ്മുടെ തൊണ്ടയ് ക്ക് വിശ്രമം കൊടുക്കുക ആ അന്നേരം നല്ലരീതി കുറവ് വരും
ന്താ
എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതാ അപ്പോൾ അവർ പറഞ്ഞത് ഫ്രീ ആയിട്ട് റെസ്റ്റ് കൊടുക്കുക ശരീരാ ത്തിനും ബോഡിക്കും സ്കൂളിൽ പോകണ്ട പഠിപ്പിക്കണ്ട പിന്നെ ശരീരത്തിന്റെ അസുഖത്തെേക്കാളും വേലുതല്ലല്ലോ ജോലി നമുക്കാ ആ ഉ നമ്മു ആരോഗ്യം കിട്ടാതെ സങ്കടമൊ സങ്കടമായോന്നോ
ആ നീ ഓൺലൈൻ ആയിട്ടൊക്കെ എന്ത നോക്കിക്കൂടന എന്നാല്
ഓൺലൈനായി എന്നിട്ട് നോക്കുന്നുണ്ട്
ഓൺലൈനായിട്ട് ടീച്ചിങ് ഒക്കെ അത്ര ശബ്ദ ഇട്ട് പറയണ്ടല്ലോ
ആ ഓൺലൈനിൽ അല്ലേ ഉ ടൂഷൻ ടൂഷനോ ആ ട്യൂഷൻ അല്ലേ
ആ ട്യൂഷന് അതേപോലെ ഓരോ ഓരോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹഉണ്ട്ണ്ടണ്ടണ്ട് ഞാനിപ്പം ഒരാൾ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ആ പിന്നെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഏ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഒന്നുംല്ലെങ്കിൽ ഒരു ഫോണിൽ ഒന്ന് ചാർജ് ചെയ്യണെങ്കി തന്നെ നമുക്ക് കിട്ടുന്ന പൈസായാലും മതിയല്ലോ
ആ അതെ അതെന്തായാലും ഞമ്മക്ക് അയിക്കൂടാ നിങ്ങകൊക്കെ കുറച്ചൊക്കെ കിട്ടി ലില ഇന്റെക്ഷൻ കിട്ടാതാകുമ്പ ഭയങ്കര ബുദ്ധിമു ഉണ്ടാവും
ആതേല്ലേ
ആ നമ്മള് എന്ത് തന്നെയാലും സ്ത്രീകൾക്ക് സ്വന്തം കാലില് നിൽക്കാൻ കഴിഞ്ഞാലോ അയിന്
അതെ അതെ ഇപ്പ അതേന്ന അതേന്ന പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ സുഖ അല്ലേ
ആ അതണോ നായിക്കൂട നമ്മള ഉം പാവല്ലേ അവരും കൊറെ കഷ്ടപ്പെടുന്നുണ്ട് അവര്ക്ക് നമ്മളെ കൊണ്ട് മ മക്കളും എന്തെല്ലാം ചെലവുകൾ ഉണ്ടെന്ന് വീട് പണിയാണ് അതിനന്നെ എത്ര പോര വേണം അപ്പൊ അവരോട് നമുക്ക് ചോയ് ഞാന് ഭയങ്കര മ
ആ
കാരണം അവര് പറഞ്ഞിട്ട് ആകില്ല എന്താ സ്ഥിതി ഉം അതാ പറയണ നമ്മക്ക് സ്വന്തമായിട്ട് സ്ത്രീ ഞാൻ മക്കള തന്നെ എങ്ങനെങ്കിലും പഠിപ്പിക്കാൻ നോക്കുകയാണ് അവര് പഠിച്ചിട്ട് അവരെങ്കിലും ഒന്ന് രക്ഷപ്പെ ഓരോ ജോലിയും കാര്യ ക്കായിട്ട് ഉം ഇല്ല കിടന്നേ ഇല്ല അതാ ഇഒരാള്
അതേല്ലേ
ഉം എന്നാ ശരി ചെറിയ ആള് തറാ പററക്കെ എഴുതയാണ് അവർക്കിപ്പ പടി തുറക്കല്ലേ
ആഹ് അതല്ലെ ആഹ ആാ
എന്ന ശരിട്ടോ ആഹ ശരി ഓക്കെ
ഘഗ്ഗഫ്ഡ് ർവഹിന്ന് ഡിഫ്‌യത്ബ്